ഓഹ്
കേക്കാവോ
ആടി കേക്കാം നിന്നെ വിളിച്ചപ്പോഴെല്ലാം ബിസി ബിസിന്നായിരുന്നു ഇപ്പഴാ ഒന്ന് കിട്ടിയത്
ആ അതെന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അത് കൊറച്ച് ടൈം കഴിയുമ്പോ മാറും
ആ പിന്നെ എന്തുവാടി
ഉം ഫുഡൊക്കെ കഴിച്ചെ
ഇല്ലടി കഴിച്ചില്ല കഴിക്കാൻ പോണം ഇവിടെ ചപ്പാത്തിയും ഉരുളൻകിഴങ്ങു കറിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു
ആഹ് ആഹ്
നിനക്കെന്താ പിന്നെ ഇവടെ ഇരുന്ന് കൊഴച്ച് ഉണ്ടാക്കാൻ പോണ് കടേന്ന് വേട്ച്ചെടീയത് സമയൊന്നും ഇല്ല
അതെ അതുവല്ല നല്ല മെനക്കെട്ട പരിപാടിയും കൂടെ അല്ലേ
പിന്നെ ഒ എന്തെങ്കിലും റേഷൻ കടേലെ ഗോതമ്പ് മീൻസ് നമ്മക്ക് മറ്റേ കവറ് ഗോതമ്പ് അല്ലേ നമ്മള് മറ്റത് വേടിക്കുന്നില്ല പൊടിച്ചു ഒണക്കാൻ വയ്യാത്തോണ്ടേ അപ്പൊ അത് മൊത്തം ഇവിടെ ഇരി ക്കിവാ അതെന്തെങ്കിലൊക്കെ ഒണ്ടാക്കി തീർക്കണം
ആഹ് ആഹ് പുട്ടുണ്ടാക്കിയാ മതി എന്നും ഗോതമ്പു പുട്ട്
എടി ഞാനും അങ്ങനെയൊക്കെ തന്നെ എനിക്ക് പക്ഷെ ഗോതും പഞ്ചസാര വേണ്ട ചെലപ്പോ വല്ല കറിയൊക്കെ ഉണ്ടെ ഇപ്പൊ ചിക്കൻ കറി വെക്കുന്ന ദിവസാണെങ്കി ഗോതമ്പൂട്ട് ഉണ്ടാക്കിയാ മതി തിപ്പൊ രാവിലെ ഉച്ചക്കും രാത്രിയാണെങ്കില് അത് നടക്കും ആഹ് മാവും തീരും ഫുഡും കഴിക്കാം ടേസ്റ്റ് കിട്ടും എല്ലാം കിട്ടും
അതെ
അല്ലെങ്കി മറ്റേ എന്താ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം എന്നിട്ട് വല്ല ഉള്ളിക്കറിയോ എന്തെങ്കിലൊക്കെ വെക്കണം അല്ലെങ്കി മറ്റേ വൈകിന്നേരം ഓട്ടടയോ തീൻദോശയോ അങ്ങനെ എന്തെങ്കിലൊ ഒണ്ടാക്കി മാവ് തീർക്കണം ഡേറ്റ് തീരുന്നെനുമ്പ് മാവ് തീർക്കാൻ നോക്കണം
ഇതിപ്പോ കടേന്ന് വാങ്ങിയല്ലേ
ഇതിപ്പോ കടയില് കവറ് മേടിച്ചിട്ടതിനകത്ത് പത്തോ പന്ത്രണ്ടെങ്ങാണ്ടില്ലേ ആഹ് അത് തന്നെ അതാകുമ്പോ വല്യ ബ മെന കേടില്ല പക്ഷെ അത് കഴിച്ചൂട അയിനകത്ത് എന്തൊക്കെയോ സാനങ്ങള് ചേർ
ഓഹ് അത് കഴിച്ചുകൂടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്
പിന്നെപ്പ രാത്രി പിന്നെപ്പ രാത്രിയിരുന്നാരിരുന്ന ഉണ്ടാക്കുന്നത്
അത അല്ലേല് നമ്മളെന്തൊക്കെ കഴി യ്ക്കുന്ന് അതെല്ലാം ശരീരത്തിന് നല്ലതല്ലല്ലോ
അങ്ങനെ നീ പറയരുത് ഉം അപ്പൊ നമ്മൾ മന്തി കഴിക്കുന്നത്
യ്ക്കുന്നല്ലേ ശരീരത്തിന് നല്ലതല്ലാത്ത എന്തെല്ലാം കഴിക്കുന്നെന്നോ നമ്മള്
ഓഹ് അങ്ങനെ അത് ശരിയാ പക്ഷെ എന്നാലും മന്തി അങ്ങനെയും പറയാൻ പറ്റത്തില്ലല്ലോ മന്തി കഴിക്കുന്നതും നല്ലതാണല്ലോ കാർബോഹൈഡ്രേറ്റ് ഇല്ലെ
ഷവർമ്മ ഞാൻ ഇന്ന് ഷവർമ്മയാണ് കഴിച്ച ഷവർമ്മ നല്ലയാണ്
ഉം ഷവർമ്മ സെറ്റാടി ഷവർമ്മ കഴിച്ചാ പിന്നെ ഒന്നും തിന്നണ്ട ഓഹ് പ എക്സാമൊക്കെ തീർന്നാ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്നവർക്ക് കഴിയ്ക്കാല്ലോ ടെൻഷനടിച്ചിരിക്കുന്നവർക്കാണല്ലോ പ്രശ്നം
ആഹ് എനിക്കിനി പഠിക്കണം സെറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ജൂൺ ഓഗസ്റ്റ് രണ്ടിനാണ് ഏ ഒന്നും അറിയത്തില്ല എന്തിന് അപ്ലൈ ചെയ്തെന്ന് പോലും അറിയത്തില്ല
ആഹ് എന്തായാലും കൊറേ എഴുതെടി അപ്പ അറിയാം നീ പിന്നെ എവിടെയെങ്കിലും കേറാൻ നോക്കുന്നില്ലേ
ആഹ് നോക്കുന്നുണ്ടെടി ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇട്ടായിരുന്നെ എന്നാ നമ്മള് എക്സാമിന് മുന്നേ എന്നിട്ട് ഞാൻ വിചാരിച്ച് എന്തുവായാലും എപ്പോഴൊന്നും കേറാൻ പറ്റൂല എക്സാം കഴിഞ്ഞട്ട എക്സാം കഴിഞ്ഞു നിൽക്കുമ്പഴല്ലേ കേറാൻ പറ്റു അപ്പൊ ഇനിയിപ്പൊ എല്ലാടത്തും നാളേക്ക് ഇരുന്ന് കൊടുക്കണോന്ന് പറഞ്ഞിരിക്കുന്നു സി വി ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവ
ഉം ഉം ഓ സി വി സെറ്റ് ആയിരിക്കണം അതാണ് ഏറ്റവും വലിയ മെനക്കേട്
മറ്റേ ഏ റ്റി എസ് ഫ്രണ്ട്ലി സീ വി ആയിരിക്കണം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും പാടില്ല
ആഹ് അത് പാടില്ല പിന്നെ ഫോട്ടോസ് ഒക്കെ വെച്ചുള്ള സി വി അല്ലേ കൊടുക്കുന്നേ
ആഹ് ഫോട്ടോസൊക്കെ വെച്ചിട്ട്
ആഹ് അതന്നെ കൊറെ എന്ത് നമ്മള്
ആഹ് പറഞ്ഞോടി
ആ ഈ സി വി വെക്കുന്ന തന്നെ എന്തൊക്കെയാ കുഴപ്പമുണ്ടടി നമ്മള് വെക്കുന്നതി പി അട്രാക്ഷൻ തോന്നുന്ന വിധത്തിൽ എന്തൊക്കെയോ മീൻസ് പെട്ടെന്ന് മീൻസ് എല്ലാരും കൊ കൊടുുന്ന പോലെ നമ്മളും കൊടുത്ത കഴിഞ്ഞാൽ അതിലണ്ടാവില്ല അതില് കുറച്ച് ഡിഫറന്റ് ആയിട്ട്ണ്ടെങ്കിൽ അള്ള സെലക്ട് ആവോ ഇത് സി ബി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല
നല്ല പാടാ ഏഹ് കൊറ ഞാൻ എത്ര എത്രയോ നേരം ഇരുന്നാണ് ഉണ്ടാക്കിയത് ഉം അങ്ങനെ
എന്താലിനിയിപ്പം ഉച്ചക്ക് എന്തുവായിരുന്നുന്നടീ ഉച്ചക്ക് തിന്നാ ഞാൻ ഉച്ചയ്ക്ക് ആഹ് ഉച്ചക്ക് ചോറ് പുളിശ മീൻന്തോരൻ അച്ചാറ് കൊറച്ച് കുമ്മായിരുന്നു പക്ഷെ എന്നാലും ഇല്ല അപ്പോഴത്തേക്ക എല്ലാം ദഹിച്ച് പിന്നെങ്ങ് അഡ്മിഷനും ഫോൺ വിളിയും ഫീസ് അട ആയപ്പ തീർന്ന് ഇനിന്ന് ഇ പിന്നെ ഇപ്പ രാത്രിയന്നും കഴിച്ചില്ലല്ലോടെ എല്ലാരും കഴിച്ചു എല്ലാരും കടന്നന്ന് തോന്നണു ഞാൻ മാത്രേ ഉള്ളൂ ഇങ്ങെ ഇരിക്കുന്ന്
നേരത്തെ കടക്കോ ഒമ്പത് മണി ആയില്ലല്ലോ
ഇവിടെ എല്ലാരും കടന്നു ഞാൻ മാത്രേ ഉള്ളൂ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുന്ന ഞാനാ
ഉം ഉം
അവരക്കൊക്കെ രാവിലെ പോകണ്ടേടി അപ്പ പിന്നെ എനിക്ക് രാവിലെ പോകണംപിന്നെ നമ്മക്ക് പിന്നെ ലേറ്റാലും വന്നിങ് മേടിച്ച് കൊടുത്തിട്ട് ഇങ്ങ പോന്നാൽ മതിയല്ലോ വലിയ താമസം
അതെ ട്യൂഷൻ ഉണ്ടോ നിനക്ക്
നാളെ ട്യൂഷൻഉണ്ട് നാളെ അഞ്ചരക്കാണ് ട്യൂഷൻ അവിടെ നാളാ ആ കൊച്ചിന് എന്തോ സ്കേറ്റിങ്ങ് അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ തിങ്കളും വെള്ളിയും ദിവസങ്ങളിൽ ആഹ് ലേറ്റ് ആയിട്ട് വരുന്നന്ന് പറഞ്ഞ് അപ്പൊ എനിക്കിപ്പ എന്തായാലും നിങ്ങളും വെള്ളിയും കിട്ടുകയും ചെയ്യും ട്യൂഷൻ
ആഹ് അപ്പൊ നിനക്ക് ഇത് ഇത് വേടിച്ചോണ്ട് വീട്ടിൽ പോയിട്ട് പിന്നെ വൈകിട്ട് പോയാ പോരെ
ഓ ഞാനും അതാ വിചാരിക്കുന്നത് മേടിച്ച്കൊടുത്തിട്ട് അടുത്ത ട്രെയിനിൽ തന്നെ ഇങ് തിരിച്ചു വരിയാണെങ്കിൽ എന്തായാലും ഞാൻ ലാസ്റ്റ് പട്ട ട്രെയിൻ നോക്കി ഉച്ചക്കലത്തെ ട്രെയിൻ നോക്കി നിന്നാലും ഇവിടെ എന്തായാലും നേരത്തെ എത്തും അപ്പൊ പിന്നെ അത്രയും നേരം ട്രെയിനി കിടക്കുന്നേക്കാളും നല്ല സ്പീഡിലുള്ള ട്രെയിൻ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ്‌ ആയി മനസ്സമ്മാനത്തോടെ ഫുഡ് ഒക്കെകഴിച്ചിട്ട് ഇവിടെന്ന്ങ്ങ് പോണല്ലേ നല്ലത് ഞാൻ അതാണ് ആലോചിക്കുന്നത്
നിക്കുന്നിടത്ത് നല്ല ദൂരം ഉണ്ടോ അതോ ചെറിയ
എനിക്ക് വീട്ടീന്ന് പോണങ്കിൽ പതിനഞ്ച് രൂപ പോയിന്റ്ണ്ടടി
ഓഹ് ഓഹ് ഒരു അഞ്ചു കിലോമീറ്റർ ഒക്കെ കാണുവല്ലേ അഞ്ചോ ആ
ആഹ് അഞ്ചോറൊക്കെ കാണാത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അഞ്ചു പത്ത്മിനിറ്റ് കൊണ്ട് നമുക്ക് പോയിട്ടി വരാടി ബസ്സ് പോന്നതിന്റെ പിന്നെ നിർത്തി നിർത്തി എടുത്ത് പിന്നെ ഇനിയിപ്പ ടിക്കറ്റ് മൂന്നാം ക്ലാസ്ടി
ആഹ് ആഹ്
ഇനിയിപ്പം ടിക്കറ്റും ബസ്സിന്റെ ടിക്കറ്റൊക്കെ കൂട്ടണന്നൊക്കെ പറയുന്നു പ്രശ് ഞങ്ങളൊക്കെ നടക്കുന്നതോണ്ട് ഇനി അറിയത്തില്ല എന്താവന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കെഎസ് ആർ ടി സി ല്ലടി അവരുടെ വീട്ടിന്റെ അടുത്തന്നേള്ളു ആ ആ അവരുടെ വീട്ടിന്റെ അടുത്ത് നിന്നാണ് ആ പ്രിയദർശിനിയൊക്കെ ഓടുന്നത് നമ്മള ഇവിടെ ഓട്ട് എല്ലാം പ്രൈവറ്റ അടി ഇവിടെ ആർക്കും ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ ബസ്സ് മറ്റേ ഇടിച്ചു ഞരിങ്ങി കുത്തിരിതന്നെ പോ കൊണ്ടിരിക്കുന്ന് ഇപ്പോഴും
ആഹ് ആഹ്
ആ ഒരു ഇഷ്യൂ ഒണ്ട് പിന്നെ കോളേജിൽ പോംമ്പോ അങ്ങനെ വര ത്തില്ലാന്ന് തോന്നാ അവിടെ പിന്നെ എറങ്ങീട്ട് പിന്നെ ബസ്‌ കേറിങ്ങണം പോവാന്ന് നോക്കാ എന്താണെങ്കിലും ചെലവെന്നെനി മൊത്തത്തിൽ
അതെ പിന്നെ ട്രെയിനില് നിങ്ങള് കൺസെഷൻ എടുത്തിട്ടില്ലേ
ആ ട്രെയിനിൻ എടുത്തിട്ടുണ്ടോടി ഇപ്പൊട്രേട്രുവാഡ്രം വരെ വരുന്നതിന് പ്രശ്നല്ല മൂന്ന് മാസത്തേക്ക് നേരത്തെ മുൻകൂട്ടിയങ്ങെടുത്ത് എനിക്ക് ട്രിവാൻഡ്രം കോളേജ് തന്നെ ആയിരിക്കും ക്കും വരുന്നേന്ന് യ്ഞ്ഞാ എനിക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു അതുപലെന്നെ വന്ന് പിന്നെ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചേക്കുന്നേ ആ പിന്നെ വേണ്ടെന്ന് വെച്ചേക്കുന്നൊണ്ടാണ് ഞാൻ ഇതാക്കിയത് പ്പൊ ഞാൻ കൊറെ എന്റെ മിസ്സിനെക്കെ വിളിച്ചു പറഞ്ഞ് അവര് പറയുന്നേ സ്പോട്ടും നോക്കാന്ണ്ട് പക്ഷെ
ആ ആ പറഞ്ഞോ
ആ സ്പോട്ട്ന്ന് വെച്ചാലേടി നമ്മളിപ്പൊ ചെന്ന് കയ്ഞ്ഞാലും ആ അഡ്മിഷൻ കിട്ടിയവര് മാറി നിക്കും അഡ്മിഷൻ കിട്ടാത്തവരെ എടുക്കും അതാണ് ഒരു പ്രശ്നം അതൊരു പ്രശ്നമാണ് വല്യേ
പക്ഷേ മാർക്ക് ആർക്കാണോ കൂടുതലുള്ളത് അവർക്ക് പ്രയോറിറ്റി കൂടൊടി
എടി അങ്ങനെ ഇല്ലെടി അത് വരുന്നേന്ന് വെച്ചാലേ ആ അങ്ങനെയെല്ല ഈ സ്പോട്ട് വരാന്ന് പറയുമ്പം ഇവര് അഡ്മിഷ ആദ്യം ചോയ്ക്കും മാർക്ക് വിളിക്കും ഏ ഒരു ഹൈ മാർക്ക് പറയുംഅവര് ആ ഹൈ മാർക്കൊള്ള എത്ര പേര് ഉണ്ടെന്ന് ചോയ്ക്കും ഈ അപ്പൊ മ്മള് കുറച്ചേംര എണീറ്റിക്കും ആ എണീറ്റ് നൽക്കുന്നവരില് അഡ്മിഷൻ നിലവിൽ കി കിട്ടിയവര് ആരെന്ന് ചോയ്ക്കും അപ്പൊ നമുക്ക് നെലവിൽ കിട്ടിയതായിരിക്കല്ലോ അപ്പൊ നമ്മളവിടെ ഇരിക്കും അപ്പം അഡ്മിഷൻ കിട്ടാത്ത ആളായിരിക്കും നിക്കുന്നേ അപ്പം പറയുറ അയാള് വന്ന് അഡ്മിഷൻ എടുക്കാൻ പറയും മനസ്സിലായോ
ഒരെടത്തും കിട്ടാത്തവർക്ക് മുൻഗണന കൊടുക്കും അല്ലേ
ആ ഒരെട്ത്തും കിട്ടാത്തവർക്ക് മുൻഗണന കൊടുത്തിട്ടെടുക്കും നമ്മുക്കിപ്പം മസ് സ്പോട്ട് കിട്ടുംമെന്നും പറഞ് നമ്മളല്ലാം ക്യാൻസലൈയ്തിട്ട് സ്പോട്ടിന് ചെന്നിരിക്കുമ്പഴത്തേക്ക് ഏ നമ്മളുദ്ദേശിക്കുന്ന കോളേജെല്ലാം ഫില്ലായി കാണും ചെലപ്പോ പെട്ടെ ഈ ഫസ്റ്റ് അവർക്ക് സ്പോട്ടും വ്ളിക്കേണ്ട്യ പോലെഫസ്റ്റലോട്മെന്റ് കഴിയുമ്പോ തന്നെ അവര് ക്യാൻസയ്ത് ചെല കോളേജുകലില് മാത്രേ സ്പോട്ട് വിളിക്കത്തൊള്ളൂ
ആ ഇത് ചെലോര് ഈ മാറി പോവുന്നോരുണ്ടെങ്കി ആ കോളേജില് സ്പോട്ട് വിളിക്കും
ആ അങ്ങനെ മാത്രേ സ്പോട്ട് വരൊള്ളൂ അതലെപ്പോ ഒരാളെങ്ങാണും വന്നാലായെടി അല്ലാതെ അവര് എനി ഈ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥലങ്ങളിലൊന്നും സ്പോട്ട് വിളിക്കാനുള്ള ചാൻസ് ഭയങ്കരെ കുറവാ കാരണം അവർക്ക് തുടക്കത്തിലെ ഫില്ലാവും അവടെ ഫില്ലായവര് പിന്നെ ഒരിക്കലുംസ് മാറത്തില്ലല്ലോ ഈ എയ്ഡഡ് ആ സെൽഫിന്റെ സ്പോട്ടാണ് വരുന്നേ കൂടുതലും മറ്റടുത്ത് സ്പോട്ട് അധികം വരാറില്ല റേയറായി ട്ടാ വരുന്നത്
അല്ലെങ്കി തന്നെയും അവിടെക്കെരു ഇത്ര ആ
ആ ചെലര് നല്ല ക്യാഷ് ആയിട്ടുള്ളവരും ണ്ടാവല്ലൊടീ അപ്പൊ അവര്ക്ക് വീ ടിന്റെ അടുത്ത് തന്നെ വേണോന്ന് പറഞ്ഞ്ട്ട് ഗവൺമെന്റ് കിട്ടിയാലും കളഞ്ഞിട്ട് പോകുന്ന ഐറ്റംസുണ്ട് അങ്ങനെയുള്ള പിള്ളേര് പോവാണെങ്കി മാത്രേ നമുക്കൊഴിവ് കിട്ടു. അതും ചാൻസ് കൊറവാ കാരണം ഇവരുടെ തന്നെ അവര് അഥവാ സ്പോട്ടു- ണ്ടെങ്കിലും അറിയിക്കത്തില്ല അവരത് മാനേജ്മെന്റിനും അങ്ങനെ കൊടുക്കും സീറ്റ് മൻസ്സിലായാ
ഉം ഉം നീ എന്തുവായാലും എങ്ങനാണെങ്കിലും സ്പോട്ട് വരെ പോ ഒരഡ്മിഷനെടുത്ത് വെച്ചിട്ട് പോട്ട് വരെ പോകുന്നെന്നാ നല്ലത്.
ഞാനുപ്പതാ വിചാരിക്കുന്ന വെറുതെങ്കിലും പോവ കിട്ടിയെങ്കി കിട്ടട്ട്
ആഹ് ആഹ് തെ നിനക്ക് പിന്നെ ഇപ്പ ട്രിവാൻഡ്രത്താണെങ്കി നിനക്ക് ട്രെയിൻ ഏ ട്രെയിനിലല്ലേ പ വരാൻ പറ്റൂ
ഓളി ട്രെയിനില് ഇപ്പ വരുന്നണക്ക് തന്നെ വരാൻ പറ്റത്തുള്ളൂ ഇപ്പ വരുന്നണക്ക് വന്നിട്ട് ഒള്ള കഥന്നെന്നിപ്പ തന്നെ അറിയാലോ ഒമ്പത് മണി ആവും ട്രെയിനിവിടെ എത്താൻ ഏഹ് അത് കഴിഞ്ഞിവിടെന്ന് ബസ് പിടിച്ചങ്ങെത്തണം അവടെ എത്തീട്ടവിടെന്ന് മറ്റേ കാട്ടി കൂടെക്കെ നടന്ന് അവിടൊക്കെയോ ഒര മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് വീണ്ടും നടക്കണം അപ്പ തന്നെ മണി പത്ത് കഴിയും ഫസ്റ്റവറിന്റെ ക്ലാസ് പകുതിയാവും
നമ്മുടെ പി ജി പോലെ നമുക്ക് തോന്നിയ സമയത്തൊന്നും പറ്റത്തില്ലെടി ഇപ്പ ബി എഡ് ആമ്പം സ്ട്രിക്റ്റ് ആണ് കൊർച്ചൂടി സെൽഫിനാൻസിംഗാണ് അതിലും വലിയ സ്ട്രിക്റ്റാണ് ഈ ക്ക് കെ എം സി ട്ടി ന്ന് എനിക്ക് വല്യതായിട്ടറിയത്തില്ല പക്ഷെ ന്നാലും നമ്മള് പി ജി പോല നമുക്കത്രെ ത് യാൻ പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല
അതാടി ഞാനും പറഞ്ഞെ എനിക്ക് എ പിന്നെ നമുക്ക് ചെ പമ്മള് ചെല്ലുമ്പഴേ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പി ജി ആമ്പ നമ്മക്ക് കൊഴപ്പമില്ല നമ്മള് പഠിക്കുന്നതും നമ്മള കോളേജാ യതുകൊണ്ടാണ് കേട്ടോ നമു ത്തങ്ങനെയൊക്കെ പറ്റ്ന്നത് ചെല കോളേജുകളിലൊന്നുത് പറ്റത്തില്ല ആ പിന്നെ ഈ സെൽ പാണെങ്കിലും ബി എഡ് എന്ന് പറയുമ്പൊ അത്യാവശ്യം നമ്മള് പോയി മറ്റേ സ്കൂള് പോലെ തന്നെയാണത് പ്പ ഗവൺമെന്റാണെങ്കിലും എവടെ ആണെങ്കിലും നമ്മള് പോയിരുന്ന് പഠിച്ച് നമ്മള് ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു സ്റ്റൈലായിരിക്കും അപ്പൊ നമ്മള് അതിനാ സമയത്ത് പോണം അ പിന്നാട്ട് നമ്മക്ക് ലീവില്ലല്ലോ അധികൊന്നും
ഊം ആ അറ്റൻഡൻസ് മ സ്ട്രിക്റ്റാണ് പിന്നെ ലീവൊക്കെ എടുക്കാം അഒന്നും കൊഴപ്പല്ല.
ഒരു സെമ്മില് രണ്ട് ലീവെ ന്നെങ്ങാണ്ടാണ് ല
അങ്ങനൊന്നുല്ല അങ്ങനൊന്നു ല്ല അതൊക്കെ ചുമ്മാ പറയു ന്നെയാണ്. നമ്മളവ്ട ചെല്ലുമ്പ സ്വാഭാവികായിട്ട് ലീവെടുക്കാതെ ടീച്ചർനെ വിളിച്ച് പറഞ്ഞാ മാത്രം മതി
ഓ അത്രേ ഉള്ളല്ലേ
ഉം അല്ലാണ്ടിങ്ങനെയൊക്കെ പറയുന്ന വെറുതെയാടി ഒരു സെമ്മിലെങ്ങനെയാണ് രണ്ട് ലീവ് മാത്രേ ടു നമുക്കെടുക്കാം പറ്റുന്നെ
അതാണ് അതെയ്ഞ്ഞെനിക്കൊരു ടെൻഷനുണ്ടരുന്നു കാരണം ഇവനിപ്പം അഡ്മിഷൻ എടുക്കാൻ ഡേറ്റ് പറയുന്നന്നെ പതിമൂന്നാം തീയോ എങ്ങണ്ടല്ലേ പത് പതിമൂന്നാം തീയാണ് എന്റെ കല്യാണം അവ്ട അപ്പറത്ത ആ ചേച്ചിടെവിടുത്തെ കല്യാണം കഴിയുമ്പ പന്ത്രണ്ടാം തീ പിന്നെ വരമ്പോ തന്നെ ഞാൻ ച
ആഹ് എടി ശരിയെന്നാ
ആഹ് ടി ഓക്കെ ഓക്കെ ശരി എന്നാ